ഹലോ
ഹലോ ഹലോ
ആ തെരക്ക്ണ്ടോ
ഇല്ല തെരക്ക്ലല്ല
ഇങ്ങളെ തന്നെ അല്ലേ ഞാൻ ഇപ്പം വിളിച്ചേ അല്ലല്ലോ മാറിയോ ഏയ് ഒന്നുല്ല കുട്ടി ഒറങ്ങാണോ?
കുട്ടി ഒർങ്ങാ
അതെ ആഹ് പിന്നെന്താ
പിന്നെന്താ അങ്ങനേ പോണ് നിങ്ങള് ഫുഡൊക്കല് കഴിഞ്ഞോ രാവിലെ ഉണ്ടേനി ഫുഡൊക്ക കഴിച്ചില്ലേ എനെ വീട്ടിലോ
അല്ല ഇബ്ടെ ഹോസ്പിറ്റൽല്
റ്റ് ന്നുണ്ട്
ആഹ് കൂടെ ഇണ്ടോ. വാഡിലപ്പൊ ര രണ്ടാൾക്ക് നിക്കാവോ ആഹ് അപ്പൊ കൊഴപ്പല്ല്യാല്ലേ
ഇത് ഗവൺമെന്റ് ആവ്മ്പഴാണ് ഞാൻ ഒരാക്ക് രണ്ടാക്ക് നിക്കാൻ പറ്റാ
ആഹ് പി പിന്നെന്താ
ഇങ്ങക്കൊരാളന്നെ ഒള്ളൂ
ഇല്ല രണ്ടാള്
ഉം വലുത് സ്കൂൾ പോയതാവൂലേ
ആഹ് വലുത് സ്കൂളില് യു കെ ജി ലാ
ഉം
ചെറുതിന് ഒരു വയസ് ഇതേപോലെ ഒന്നേകാല് നടക്കു അവൻ
ആഹ് ഓന്നടക്കും മ്മളത് നട് നടക്കൂലേ ആഹ് നട്ക്കും ഏഹ് ഏ
അയ് ഞാൻ പറഞ്ഞില്ലേ ജനിച്ചപ്പോ കാലിനൊരു വളവുണ്ടായിരുന്നുന്ന് അപ്പൊ അവ് ആ ട്രീറ്റ്മെന്റിന്റെ ഭാഗായിട്ട് നമുക്കൊരു ഷൂ ഇടണം. ആഹ് നാലര വയസ് വരെ ഇടണം. അപ്പൊര് പത്ത് പയിനൊന്ന് പിടി ച്ച്ന്ന് ക്കാൻ തൊടങ്ങണ വ വരെ ഫുൾ ടൈം പകലൊക്ക ഫുൾ ടൈം കുളിപ്പിക്കാൻ മാത്രേ ഊരാൻ പാടുള്ളായിരുന്നു അയ്നു ശേഷം പിടിച്ച് നിക്കാൻ തൊടങ്ങി കഴിഞ്ഞാല് പിന്നെ നൈ രാത്രി മാത്ര ഇട്ആ തുടങ്ങിക്കഴിഞ്ഞാല് പിന്നെ രാത്രി മാത്രം ഇട
രാത്രി
അപ്പ ആ രാവിലെ ഇല്ലെങ്കിൽ ഇതിട്ടിട്ട് വീഴില്ലേ പിടിച്ച് നടക്കുമ്പോ അപ്പൊ അങ്ങനെ ആകുമ്പോ പകല് ഒറങ്ങുമ്പോ ഇടാ പക്ഷെ ഇടുമ്പളേക്ക് അവള് നീക്കും അപ്പത് ഇറിറ്റേഷൻ ആയിട്ടേ ഭയങ്കര ബുദ്ധിമുട്ട് അവൾക്ക് അറി അറിഞ്ഞ കഴിഞ്ഞാൽ പിന്നെ ആ അറിഞ്ഞ കഴിഞ്ഞാൽ ഉറക്ക ശരിയാവണില്ല അപ്പൊ രാത്രിയാവുമ്പോ ആ രാത്രിയാവുമ്പോ പിന്നെയും കൊഴല്ല അത് ബുദ്ധിമുട്ടാണെങ്കിലും കൊറച്ച് കരഞ് തീ തിരിഞ്ഞും മറിഞ്ഞൊക്കെ പിന്നെ അങ്ങനെ കടന്നറങ്ങിക്കോളൂ അപ്പൊ അത് കാരണം ഏ പിടിച്ചിക്കാനും നടക്കാനൊക്കെ ഒത്തിരി ലേറ്റ് ആയി അപ്പൊ ഇപ്പൊ ന്ന പിടിച്ച് പിടിച്ച് പിടിച്ച് നട ക്കും സോഫയിലും, കട്ടിലും അങ്ങനെയൊക്കെ വിടാന് ഒരു പേടി പിടിച്ച് ഏ നമ്മള് കയ്യില് പിടിച്ചിട്ട് വിടും പക്ഷെ അപ്പ തന്നെ വിടൂ ചെയ്യും അത്ര ആയ്റ്റൊള്ളൂപ്പം. വാക്കറ് റൗണ്ടുള്ള വാക്കറ് വേണ്ടാ പറഞ്ഞു. കാൽസ്യ കൊറവുള്ള കാരണം കാല് പെട്ടെന്ന് വളയുന്നു റൗണ്ട് ഉള്ളേല് നമ്മള് ഇരുത്തി കഴിഞ്ഞാല്
ആഹ് കാൽപാദം ഈ ഇന്റെ ഇന്റെ മോന് അങ്ങനെയാണ് നടന്നത് പെട്ടെന്ന് നടക്കല് തുടങ്ങിയത് ഓന് ആ ഓ മലന്ന് കൗന്ന് കൗല ആയപ്പ തല കുറച്ച് കൗല തുടങ്ങിയരെ തന്നെ ഞാൻ വാക്കറില ഇരിത്തി
ആ റൗണ്ട് ഉള്ളയ്ല്ലാ
ആ റൗണ്ട് ഇല്ലീയ്ല്
ആഹ് ആഹ്
അത് വാക്ക നേത്ത ഏ നാതൂൻ കൊണ്ടന്ന് തന്നോണ്ട് അയ് ഞാൻ മു കൗലാം തുടങ്ങിയപ്പെ തന്നെ ഞാൻ ഇരുത്തൽ തുടങ്ങി
ആഹ് ആഹ്
അതുകൊണ്ട് മുട്ടുത്താനും ഇരിക്കാനൊക്കെ വൈഴ്കി
ആഹ്
അയില് അയില് മണ്ടാൻ സ്പീഡ് തുടങ്ങി ഓൻ
ആ അത് നമ്മള് ഭയങ്കര ബുദ്ധിമുട്ടി ല്ലല്ലോ നിറയ വീലള്ളതല്ലേ അപ്പൊ ജസ്റ്റ് ഒന്ന് കാല് തള്ളവരില് കുത്തിയാൽ മതി അങ്ങനെ സ്പീഡിൽ അങ്ങ് പോകും അപ്പൊ കാലിൽ നമ്മള് ബലം കൊടുക്കണില്ലല്ലോ ഒന്ന് അപ്പൊ നടക്കുമ്പോ ബെന്റ ആവുന്നാണ് ഡോക്ടർ പറയുന്നത് അപ്പൊ അല്ലാണ്ട് നമ്മള് പഴയ കാലത്ത് ഉണ്ടായിരുന്നില്ലേ കുഞ്ഞു കരയുനുണ്ടോ
ഇല്ല
കാലത്ത് ഉണ്ടായിരുന്നില്ലേ നമ്മള് ഉന്തികൊണ്ട് നടക്കുന്നത്
ആ ഒരു വടിമാതിരി
ആ മരു- ത്തിന്റെ ആ അതേപോലത്തെ അതിന്റെ മോഡേൺ വെർഷം ഒണ്ട് പ്ലാസ്റ്റി- ഡിക്കിന്റെ ഒക്കെ ഐറ്റം സ് - ീതീ രൊമോഡൽ അങ്ങനെയൊക്കെ ഉണ്ട് പക്ഷെ അത് ടൈലില് സ്ലിപ്പ് ആവോന്ന് അറിയില്ല അപ്പൊ അത് കാരണം അങ്ങനെ വാങ്ങാണ്ട് വാങ്ങാണ്ട് ഇങ്ങനെ ഇരിക്ക ാണ് ഇനി മരത്തിന്റെ ഒന്ന് വാങ്ങി നോക്കണം വിചാരിച്ചിട്ട് പ്ലാസ്റ്റിക്കിന്റെ ആവുമ്പോളേ ഈ ചക്രം വന്നിട്ട് പ്ലാസ്റ്റിക്കിന്റെ ആണെങ്കില് ടൈലില് തെന്നിപ്പോവൊ വിചാരിച്ചിട്ട്
ആ
നല്ല ബലംയുള്ളതാവണ്ടേ ഇങ്ങനെ പിടിച്ചു നിക്കാൻ വേണ്ടീട്ട് അപ്പം മരത്തിന്റെ ആവും നല്ലത് വിചാരിച്ചിട്ട് അതിവിടെ നമ്മുടെ പരിസരത്തൊന്നും ഇല്ല ഓൺലൈനിൽ ഞാൻ നോക്കിയപ്പോ കൊറെ കംപ്ലൈന്റും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് ആപ്പം ഇനി ഇപ്പോ ടൗണിൽ എവിടെലും പോകുമ്പോ നോക്ക്യോക്കണം വിചാരിച്ചിട്ടിരിക്ക എന്തേലും ഒന്ന് വാങ്ങി വെക്കണം ആ ഒന്ന് വാങ്ങി വെക്കണം പിടിച്ചു പിടിച്ച ടക്കുണ്ട് വിടാനൊ ഒരു പേടി അത് കാരണം പിന്നെ അത്രക്കങ്ങട്ട് ആയിട്ടില്ല മൂത്ത കുട്ടി പിന്നെ നേരത്തെ നടന്നു ഓൻക്ക് ഒരു വയസ്സ് കഴിഞ്ഞപ്പോളെ പിടിച്ചിട്ട് നടക്കാ തുടങ്ങി ഇവള് ഇത്തിരി വൈകി ഹലോ ഹലോ ഹലോ ഹലോ